ഹലോ
കേക്കാവോ
ആഹ് കേക്കാം കേക്കാം ഓ അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട്ങ്ങന്ന് ഒരുങ്ങുന്നു ഫുഡ് കഴിക്കാറായില്ലേ
ആ പിന്നെ സുഖണോ
ഓ സുഖം ഇങ്ങൊക്കെ
ആ ആ സഖ പിന്നെ അവിടെ മഴയുണ്ടാ
ഓ നല്ല മഴയുണ്ട് ഇപ്പം ഞാന് തുണി ഇട്ടില്ല ഇങ്ങൂടെ കഴവി ഇട്ടിട്ട് ഒണക്കാൻ പോലും ഒക്കെ വീടിനകത്ത് മൊത്തം ആശയം കിട്ടി തുണി ഇട്ടേക്കുക നല്ല മഴയുണ്ട് ഇവിടെ
ആ ഞങൾ ഇവിടെ ആകൽ രാവിലെ മഴയായിരുന്നു കുറച്ചു നേരം മഴയും കുറച്ചു നേരം പെയ്യ വീന്നേും കുറച്ച നേരം മഴയും പിന്നേ കുറ ഇങ്ങനെ കളിച്ചോണ്ടിരിക്ക അതുകൊണ്ട് മര്യാദക്ക് തുണി ഒന്നും എടുത്തിട്ട് ഉണത്താൻ പോലും പറ്റുന്നില്ല
ആഹ് അതാ ഇപ്പോഴത്തെ മറ്റേ നമ്മുക്ക് എന്തുവാ പ്രവചിക്ക ഒക്കത്തില്ല ആ ഈ പണ്ടൊക്കെ ആണെങ്കില് ആ പറഞ്ഞോ
അത ഇപ്പോഴത്തെ എച്ചഞ്ഞാൽ ഇന് നമ്മുടെ ഇ നമ്മളെല്ലാം നേരിടുന്ന ഏറ്റവും വിയ പ്രശ്നമാണ തോന്നി ഈ കാലാവസ്ഥ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ വ്യതിയാണ് കാരണം നമുക്ക് ഒന്നുമേ പ്രവചിക്കാൻ പറ്റത്തില്ല എപ്പോഴാണ് മഴ വരുന്ന അല്ലെങ്കിൽ എപ്പോഴാണ് വെയിൽ വരുന്നതെന്നോ അല്ലെങ്കിൽ എപ്പോഴാണ് ഇപ്പം സാധാരണയൊക്കെ നമുക്ക് ഈ ഡിസംബർ മാസത്തിലൊക്കെയാണ് ഈ എന്താ പറയാ ഭരിക് കാ തണുപ്പും അല്ലെങ്കിൽ കാറ്റും അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇതിപ്പോൊ ഡിസംബർ മാസത്തിലൊക്കെ നല്ല കൊട്ട വെയിലൊക്കെയാണ് ഈ തണുത്തും കുറച്ച് തണു അങ്ങനെയ അത്യാവശ്യം നല്ല കഷ്ടം ങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ ഡിസബറിലൊക്കെ നല്ല കൊട്ട ചൂടും കാര്യങ്ങളുംക്കെയാണ്
ആ സത്യാണ് സാധാരണ നമ്മുക്ക് ഈ മാർച്ച് അല്ല ഏപ്രിൽ മെയ് മാസങ്ങളിലല്ലേ നല്ല ചൂട് വരുന്നേ ഇവിടെ എനക്ക് മെയ് പകുതിയപ്പോഴും നല്ല മഴയായിരുന്നു മഴ തുടങ്ങിയായിരുന്നു വെയി ൽ വരേണ്ട സമയത്ത് മഴ വരും മഴ വരേണ്ട സമയത്ത് വെയ്ലും വരും
പിന്ന പിന്ന അത് മാത്രല്ലേ എണ്ടാവൂ ക്ക അത് പിന്നേം പോട്ടെന്ന് വയ്ക്കാം പക്ഷെ അതിന്റെ കൂടെ ഈ ഇടിയും ഇത് കഴിഞ്ഞെങ്കി അങ്ങനെള്ള സംഭവങ്ങളൊക്കെ ഒണ്ടല്ലോ ഇപ്പ നമ്മളെ നമ്മ അത് നമ്മക്ക് പ്രവചിക്കാൻ പറ്റണം എപ്പഴാണ് നിന്റെ വീടിലൊക്കെ വെട്ടുന്നതെന്നും അല്ലെങ്കി മിന്നലെറിഞ്ഞും നമു കഴുത്തിലിട്ട്
ഓ സത്യാണ്
ഒണ്ടേ ഇവിടെ നമ്മക്ക് കരേ ജീവിക്കണം എനിക്കോന്നണ് നിപ്പ മ ഇത് ഇങ്ങനെയൊള്ള പ്രശ്നം വരാനുള്ള കാരണംന്ന് വച്ച്കഴിഞ്ഞാല് ഈ ഈ മറ്റേ നമുക്കൊരു ആവറേജായിട്ടുള്ള ഒരു താ ഒരു ഇതൊണ്ടല്ലോ താപനില ഒണ്ടല്ലോ അപ്പ അതിലു ഉണ്ടാകുന്ന ഒ ജോ പിന്ന പ്രശ്നങ്ങളാണ് ഈ ഓസോൺ പാളി അങ്ങനത്ത അതിലൊക്കെ ഒണ്ടാകുന്ന പ്രശ്നങ്ങളണെന്നുതോന്നുന്നു ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണംന്ന് എനിക്ക് തോന്നുന്നു പിന്ന അത് മാത്രമല്ല നമ്മള് മനുഷ്യൻ ഇതിന് ആ എന്താ പറയാ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ ഇട ഇടപെടലുകളും ഒരു പ്രധാന കാരണായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പ അനാവശ്യമായിട്ട് എന്താ പറയാ അ നല്ല നല്ല കുന്നും മലകളും ഒക്കെ ഇടിച്ച് ഇടിച്ചിടിച്ച് കളഞ്ഞ് അവിടെ വല്യ വല്യ കെ കെടങ്ങളും അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കില് ഇപ്പ നമുക്ക് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര കൊറവാണ് ആ ഇപ്പ നമ്മളെ എല്ലാം നമ്മള എല്ലാ എവിടെ നോക്കിയാലും വല്യ വല്യ കെട്ടിടങ്ങളും പടുകൂറ്റൻ കെട്ടിടങ്ങളും അല്ലെങ്കില് അ ങ്ങന ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പൊ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ തോന്നുന്നു എനിക്ക് ഈ മനുഷ്യന്റെ ഒരു എ ഇടപെടലുകളും ഇങ്ങനെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഈ ക്ലൈമറ്റിന്
ആ എന്നാ അങ്ങ് സത്യവാ ഈ മയ് ഓസോൺപാളിയുടെയൊക്കെ കാര്യം പറഞ്ഞ മനുഷ്യരും ഇവിടെ ഓരോ പൊ ലൂ പൊലൂഷൻസില്ലേ ഇവിടെ എയർ പൊല്യൂഷൻ ഓരോന്ന് കൂട്ടിയാണ് അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ ആ പൊല്യൂഷൻ കൂടിയിട്ട് ആ എയ് ഓസോൺ പാളിയിലൊക്കെ വിള്ളല് വീണിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ ചൂടടിക്കുന്ന എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മനുഷ്യരാണ് മനുഷ്യരാണ് മനുഷ്യരെ കൊല്ലുന്നത്
സത്യം ഇ ഞാൻ പറഞ്ഞില്ലേ വല്യ വല്യ ഫാക്ടറികളും വല്യ വല്യ കെട്ടിടങ്ങളും ഒക്കെ വന്നു അപ്പ അതീന്നക്ക ഉണ്ടാവുന്ന ഈ പുകയും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന പനിയും ശരി നോയിസ് പൊല്യൂഷൻ ആണെങ്കിലും എയർ പൊല്യൂഷൻ ആണെങ്കിലും പിന്നെ അത് കണക്ക തന്നെ ഈ വാഹനങ്ങള് ഇപ്പൊ വാഹനങ്ങള് കൂടിക്കൊണ്ടിരിക്കയാണ് ഭയങ്കരായിട്ട് ഇപ്പ വാഹനങ്ങളും കൂടിക്കൊണ്ട് ബസ്സ ആണെങ്കിലും അല്ലെങ്കിൽ കാറുകളാണെങ്കിലും സ്പീ നമുക്കിപ്പൊ റോഡിൽ എറങ്ങുമ്പ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഉം ബസ്സും സ്കൂട്ടിയും കാറും എല്ലാം കൊണ്ട് ഭയങ്കരായിട്ട് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഇതിന്റെ ഈ വാഹനങ്ങളിൽ നിന്നും ള്ള ഈ വെക്ഷവാതകം എന്തായാലും വാഹനത്തിൽ നിന്നൊക്കെ വരുന്ന പുകയന്ന് പറഞ്ഞ കഴിഞ്ഞാൽ വിക്ഷവാതകോണത് അപ്പ അത് അതും പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഫോറസ്റ്റ് ഈ ആ വല്യ വല്യ കാടുകളൊക്കെ വെട്ടി നിത്തിയിട്ടാണോ അവിടെ ഇതണക്കുള്ള ഫാക്ടറികളും കാര്യങ്ങളും ക്ക അവര് കെട്ടിപൊക്കുന്നത് അപ്പ അപ്പ ഇതൊക്കെ കൊണ്ട് ആ അപ്പ ഇതിന്റെയൊക്ക ഈ അമിത ഉപയോഗം കൊണ്ടാണ് ഈ ആ എന്താ ഈ അന്തരീക്ഷത്തിൽ ഇന്നിങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്
ആ അതാണ് ഈ ഫാക്ടറിയുടെ കാര്യം പറഞ്ഞ ഫാക്ടറിന്നുള്ള വേസ്റ്റുകളെല്ലാം ഇവര് നേരെ കൊണ്ട് തള്ളുന്നത് ഒരു പുഴയിലോട്ടാ അപ്പം അതെന്നു വെച്ചാ മ ഊം ആ പുഴയിലുള്ള മത്സ്യ മത്സ്യങ്ങളെല്ലാംഈ ഇത് കഴിച്ചിട്ട് മരിക്കും ഈ സെയിം ഈ പുഴയാണ് കടലിലോട്ട് പോകുന്നത് ആ കടലിൽ നിന്നാണ് ഇവർ ഈ മത് ത്സ്യബന്ധനക്കാര് വന്നിട്ട് മീൻ പിടിച്ച് നമ്മക്ക് കൊണ്ടു തരുന്നത് അതേ വി ൾ നമ്മൾ സ്വയം കഴിക്കുകയാ ചെയ്യുന്നത്
ചെയ്യുന്നത് പിന്നെ അതെക്കെ ഇതിന്റെ ഒക്കെ പല ഞാൻ പറഞ്ഞില്ലേ ഈ കാരണങ്ങളുടെയൊക്കെ ഫലായിട്ടാണ് നമ്മൾ ഈ ഭൂമിയുടെ താപനില ഉയരുന്നത് പിന്നെ ഗ്ലോബൽ വാർമിംഗ് നമ്മള് പണ്ട് പഠിച്ചിട്ടില്ലേ ഗ്ലോബൽ വാർമിംഗ് അതൊക്കെ ഒണ്ടാവേം ചെയ്യുന്നത് ഈ ഒരു ഇത് ഇന്നത്തെ മനുഷ്യരുടെ എടപെടല് കൊണ്ടാണിതൊക്കെ കൂടുതൽ ഇങ്ങനൊള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പക്ഷെ ഈ നമ്മള് ഈ ക്ലൈമറ്റ് ചേഞ്ച് അത് ഭയങ്കര പ്രശ്നോണ് കാരണം നമുക്ക് ചെല സമയം നമുക്ക് ഈ മാർച്ച് ആ മറ്റേ മാർച്ച് ഈ മാസത്തിലൊക്കെ ഭയങ്കര ചൂടാണ് ഭയങ്കരമായിട്ടുള്ള ചൂടാണ് അത് സഹിക്കാൻ പോലും പറ്റാത്ത ചൂടായിരുന്നു അല്ലേ
ആ ആരുന്നാരുന്നു
ആ പിന്നെ അതുപോലെ തന്നെ മഴ മഴ വരുമ്പോ മഴക്കാലങ്ങളില് പ്രളയവും പിന്നെ ചുഴലിക്കാറ്റും അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കപ്പം ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏ എ വിവിധ ഭാഗങ്ങളിൽ പല പല ഏരി ഏരിയകളിലൊക്കെ ഇങ്ങനെ വളർത്തിച്ച കൊണ്ടിരിക്കണ്ട്
ഉം അതുകൂടാതെ തന്നെ മഴയും മഴ ഓക്കെ നല്ല മഴയാണ് നമുക്കത് സഹിക്കാം ത ക്കൊ സഹിക്കാം പക്ഷെ ഓരോ വാർത്തകളൊക്കെ നാട്ടില് മിന്നലേറ്റ് ഇടിമിന്നലേറ്റൊക്കെ ഓരോത്തരും മരിക്കുന്നതൊക്കെ പ്രളയം വന്ന് റ്റ് മരിക്കുന്ന ഈ മരണസംഖ്യകളാ കൂടുന്നത് ഓരോ ക്ലൈമറ്റ് മാറു മാറുന്തോറും
അതാ ഞാൻ പറഞ്ഞെ പ്രളയവും പ്രളയത്തി പ്രളയമൊക്കെ ഒന്ന് കഴിഞ്ഞ വഷം കഴിഞ്ഞ വർഷ അല്ലല്ലോ കഴിഞ്ഞോസര്ന്നു ആ കഴിഞ്ഞോസോ ആ അഹ് ചൂരൽ മല അതാ ഒരു സ്ഥല ഇനി ഉടുത്തോണ്ട് പോവില്ല ആ ഒരു ഏര് ഇപ്പം ആ ഒരു സലം ഇപ്പം മൊത്തം തരിശ് നെലവാണ് ആ അവ്ടെ അവടെ വീട്ട് കാല് ക്കൊ മൊത്തം എടുത്തോണ്ട് പോയതല്ലേ നല്ല പ്രശ്നങ്ങൾക്ക്‌ സ
ന്തോ
ങ്ങെനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടില്ലേ
ഇല്ലല്ല ആ ലാസ്റ്റ് പറഞ്ഞ കേട്ടില്ല
അ ആ ഇങ്ങനെയുള്ള അപ്പം ഇതൊക്കെ ക്കൊണ്ട് ആ നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചസൊക്കെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നെന്ന്
ഉം ഉ ഈ ചൂട് ചൂടിന്റെ കാര്യം നീ പറഞ്ഞില്ലേ ചൂട് കൂടുതൽ കാരണം ഞങ്ങള് ഞങ്ങടെ വീട്ടില് മുറില് കെടക്കാനായിട്ട് ഫാന്റെത് പോലും ഫാന്റെ കാറ്റ് പോലും ഏക്കാത്ത അത്രയ്ക്ക് ചൂടായിരുന്നു അങ്ങനെ ഞങ്ങള് ഈ ഞങ്ങടെ സിറ്റൗട്ടല് ഹാളിലാ കിടന്നത് ആ സമയത്താണെങ്കി പാമ്പിന്റെ ഇതുണ്ടായിരുന്നു കേട്ടില്ലേ വാർത്തകള് അതുകൊണ്ട് ഞങ്ങള്ൾ കിടക്കുന്നതിന് ചു - റ്റും മണ്ണെണ്ണ അല്ലെങ്കി വെളുത്തുള്ളി അരച്ചിട്ട് ചുറ്റും ഇങ്ങനെ കൊടയോന്നെ കോട്ന്ന് തേനു നടുക്ക ഞങ്ങള് കെടക്കുന്നത് ചൂട് തന്നെഅ ത്തിൻ കിടക്കാത്തത് ത് ല പാമ്പിനെപേടിച്ച് സ്വസ്ഥായിട്ട് തറേലാ കെട ഓക്കത്തിെൽ
കേൾക്കാൻ പറ്റുന്ന സത്യ ഒരു സമയമെന്താ ക്ക്‌ ഈ ഒരു സമയത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ വാർത്തടുത്ത നമ്മെ മൊത്തം പാമ്പിന്റെ കാര്യങ്ങൾ പാമ്പ് കടിച്ച ആൾക്കാരും മരിക്കുന്നതും ഒക്കെ മാത്രം ഉള്ളാരുന്നു കാരണം നമ്മള് പറയണ്ട് കാരണം ഇവരെ റ്റം പറയാൻ പറ്റൂല കാരണം ചൂട് കൂടുമ്പോഴത്തേക്കും ഇവർക്ക് ഇവര് ഇവർക്ക് പറ്റത്തില്ല അപ്പൊ ഇവര് ഈ തണുപ്പുള്ള സ്ഥലം തേടി തേടി വരും ആ അതുകൊണ്ട് നമ്മുക്കീ ജീവജാലങ്ങൾക്കും ഇ അമിത ചൂട് പറ്റ അവർക്കുംപറ്റ അവർക്ക് നമ്മളെങ്ങാനൊക്കെ താങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അവരീ തണുപ്പ് തേടി തേടി വരുന്നതാണെങ്കിൽ നമ്മള് വീടിന്റെ ഒക്കെ സൈഡില് അല്ലെങ്കിൽ വീടിന്റെ ഈ കാമ്പിന്റെ സൈഡുകളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈഡുകളിലും ഇങ്ങനെ പാമ്പ് ഇറങ്ങി വരുന്ന അതുകൊണ്ടാണ് അവർക്ക് ചൂട്സഹിക്കാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും പ്രശ്നം പിന്നെ എനിക്ക ഓന്ന്ണ് ഈ കൃഷി മേഖലകളിലും ഹ് ഇത് ഈ കാലാവസ്ഥ വ്യതിയാനം വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുണ്ട് കാരണം ഈ വിളവെടുപ്പിന്റെയൊക്കെ സമയത്തും അത് ക്കുന്നുണ്ടെങ്കി അവര് നോക്കിയാണല്ലോ ചെയ്യുന്നത് ഇപ്പം ഞാറ് നടുന്നതും അല്ലെങ്കി ഇത് വിക്കുന്നതും വിളവെടുപ്പു എല്ലാം ഇങ്ങനെഓരോ എന്ത ഓരോ കാലാവസ്ഥക്കനുസരിച്ചാണല്ലോ അവര് ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ ചെയ് ക്രമ ഇതില് ക്രമ ക്കേട് സംഭവിക്കുമ്പം അവർക്ക് അങ്ങനെയുള്ള വെളവെടുപ്പിന്റെ സമയത്തൊന്നും അത് വെളവെടുപ്പിനെ ബാധിക്കും പിന്നെ അതണക്കെണ്ടെങ്കിൽ ഭക്ഷ്യ ക്ഷാമത്തിനും അത് കാരണാവും
ഉം അത് തന്നെ നമ്മള് ഈആ ച് മാർച്ച് മെയ് സമയത്തൊക്കെ ഞങ്ങട വീടിന്റ അടുത്തൂടൊള്ള വയലിലൂടൊക്കെ പോകുമ്പൊ കാണുമ്പ സങ്കടം വരും ആ മണ്ണ് മൊത്തം വിണ്ട് കീറി കെ ടക്കുന്നത് അപ്പ അത്രക്ക് ഏഹ അവർക്ക് നാശ ന കൃഷി കർഷകർക്ക് നാശനഷ്ടം ഉണ്ടാകത്തേ ഉള്ളൂ കൂടുതലും കാ ഇപ്പഴത്തെ ഇപ്പഴ്‌ത്തെ ആണെങ്കിൽ നല്ല മഴയും ഇപ്പഴും ദാ ഞങ്ങടെ ഇവിടെ മഴ പെയ്യുന്നു നല്ലവണ്ണം. മഴ അറിഞ്ഞാണെങ്കിൽ അവിടെ വയല് മൊത്തം നറഞ്ഞ് ഒഴു
ഓ അത് ഒന്നും പറയാ പിന്നെ ഒരു കണക്കന് ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പ മഴക്കാലത്തൊക്കെ എന്തോരസു സുകങ്ങളാണ് മനുഷ്യനെ പിടി പിടിക്കുന്നത്. ഒരു കൈയ്യും കണക്കൂല്ല അതി ഇപ്പ ചൂടുത്തുണ്ട് നമ്മള് സാധാരണ ആൾക്കാര് വിചാരിക്കും മഴക്കാലത്തൊക്കെയാണ് ഇങ്ങനുള്ള അസുഖങ്ങളൊക്ക നമുക്കീ മഴക്കാല രോഗങ്ങളൊക്കെ നമുക്ക് അല്ല അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പിടിക്കുന്നുണ്ട് പക്ഷെ ഇപ്പ അങ്ങനല്ലല്ലേ ഇപ്പൊ ചൂട്കാലത്തും ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നൊണ്ടിരിക്കയാണ്.
ഉം അത് ശരിയാ ഉം
ഇതില് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞല് നമ്മള് മനുഷ്യരന്നെ ഓ എന്താ ഈ കൂടുതല് വൃക്ഷ ത്തൈകളൊക്കെ നട്ടുപിടിപ്പിക്കേം അല്ലെങ്കിൽ നമ്മൾ ഈ വനങ്ങളൊക്കെ സംരക്ഷിക്കോക്കെ വേണം പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണം ഇതൊക്കെ നമ്മള് മനുഷ്യര് വിചാരി ച്ചാലെ ഇതൊക്കെ നടക്കത്തൊള്ളൂ.
ഉം എടി പിന്നെ നീ പിന്നെ വിളിക്ക് കേട്ടൊ ഇവിടെ നല്ല ഇ ടി പിന്ന വിളിക്കേ നല്ല മഴെ ഇടീം വരുന്നു ശരി.